അയിലി കാണാവോ?
അലോ?
ഹലോ കേക്ക്ന്ന്ണ്ടോ?
ആഹ് കേക്കുന്ന്ണ്ട്.
എന്തൊക്ക്യാണ് സുഖാണോ?
ആഹ് നല്ല സുഖാണ്
ഉം എന്താണ് വർത്താനം രാത്രിത്തേക്കുള്ള ഭക്ഷണംക്കെ ഉണ്ടാക്കിയോ
ആ രാത്രിയക്കെളള ഭഷനോക്കേയി കയി കയി ച്ച് കഴിഞ്ഞു ഇന്ന്പ്പോം വേറെ ഒന്നും ഉണ്ടാക്കിയ യൂഡിൽസും കൊണ്ടൊന്ന ഉണ്ടാക്കി കൊടുത്തു
ആഹ് ഇന്ന് മക്കളാണോ നൂഡിൽസിന്റെ ആള്
ആ മക്കളും കൂടെത്തിപ്പ ഇമ്മക്കും അങ്ങട്ട് കഴിക്കാ മ മാത്രമല്ലോറ്റ അമ്മക്കൊ ഒന്ന് നോക്കാം
അല്ല എന്റെ എന്റെ വീട്ടില് എന്റെ അമ്മക്കൊന്നും ഇഷ്ടല്ലേ നൂഡിൽസ് തീരെ കഴിക്കില്ല വേറെ എന്ത് കഴിച്ചോണു അങ്ങനെ
ന എളുപ്പമായി അത്ണ്ടാക്കാ പിന്നെ കഴക്കണെങ്കിൽ കറിയൊക്കെ ഇണ്ടാക്ക കൂട്ടാന്ന് നോക്ക കണ്ട ഒന്നാത ആയിക്കാലി
അതെ പണ കഴിഞ്ഞല്ലോ ഉം മക്കളൊക്കെ എന്താ ചെയ്യുന്നേ
മക്കള് ഒരാള് പഠിക്കണ്ട് രണ്ട് മൂന്ന് ഒരാൾ ഉറങ്ങി ഇപ്പൾ രണ്ടെണ്ണം ഇവിടെണ്ട്
എത്ര വല്യയ മക്കളാണോ
അല്ല വലിയ മക്കള് വലുത് പത്തില പിന്നെക്കെ എന്റെ ചുവടെ ഉള്ളാ
ഓഹ് ഉം ഇപ്പൊ പത്തില്ല് പഞ്ഞാല് ഇപ്പ ഇപ്പൊ പത്തിലേക്ക് കയറിയതാണോ
ആഹ് ആത് പത്തിലേക്ക് കറിയ
ഉം ങ്ങനെ നാല് മക്കളാ
ആ നാലാളാ
ആഹ് ഓ ഹ് അടിപൊളി ആ മോക്ക് എത്ര വയസ്സുണ്ട്
മോക്ക് മൂന്ന് വയസ്സായിട്ടുള്ളൂ
ഓഹ് കുഞ്ഞി മോളല്ലേ മോള് അങ്ങനവാടി ചേർന്നോ ആ ഹാ ഹാ
ഉം ഇപ്പ നാളുണ്ട് ഇന്നിപ്പോ രീവല് ന്നോ വന്നു ഇന്നലും ഇന്നും എത്താര ഇ ന്നലെയൊക്കെ അറിയുവേന്
ഉം
ആ ഇന്നലെ ലീവല്ലേ ശേ ഓവ പറഞ്ഞ വെച്ചില്ലേ വെിലത്തൊക്കെ ലീവായപ്പൊ ഇപ്പൊ അവളായിട്ട് പറഞ്ഞയക്കേണ്ട വിചാരിച്ചു
ആഹ്
ഉം ആഹ് അവരുണ്ടാവുമ്പോളേ ആ അവളെ ഇവള ആ് ഇവള ഇപ്പ പറയും അപോനേക്കാള ഉണ്ടാവുമ്പോ അ അവവിടെ പറഞ്ഞതൊക്കെണ്ടാന്ന് ഇഞ്ഞ് പോല ഓളായിട്ട് പോകണ്ടേ ആഹ് പിന്നെ പോവാന് ഓല്ക്ക് താല്പര്യാട്ടൊ
ആഹാ
ഉം
എനിക്കും അങ്ങനെയായിരുന്നു എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് പോയാ മതിരുന്നുന്ന്
ആഹ് എളച്ചിൻ്റെ കുട്ടിയുണ്ട്
ആഹ് ആഹ്
ആ പിന്നെ അപ്പൊ ഓല് രണ്ടാളും അങ്ങനെ കൂട്ടത്ത് ചേർന്ന് പോവും ഉം
അങ്ങെനെ
കുട്ടികൾക്ക ഉണ്ടാവൂല്ലേ കളിക്കാനൻെമ്പാടും കുട്ടികൾണ്ടാവുംവിടെ
ആഹ് അംഗനവാടിയിലല്ലേ ഹലോ, അംഗനവാടിയിലല്ലേന്ന്.
ആഹ് അംഗൽവാടിയിലാണ്.
ആഹ് അതെ അവിടെ കളിക്കാൻ കൊറേ കുട്ടികൾ ഉണ്ടാവോലോ. അതെ, അതെ,
എല്ലാം കുട്ടികളുണ്ട് ഇപ്പോ നല്ല ഫുഡ് ഉണ്ടല്ലോ അവിടെയൊക്കെ.
ആഹ് എന്തൊക്കെയാ ഭക്ഷണം കൊടുക്ക.
മച്ച്‌ല് പാലുണ്ടാവും മുട്ടുണ്ട്. പിന്നെന്താ കടലമിട്ടയോ, കടലേ എന്തൊക്കോ കൊടുക്കും. ഞാപ്പോ ഇന്നാള് ചോയിച്ച്, എന്താ കൊടുക്കുണ് കടലാണ്ട്. വറുത്ത് വെച്ചിന് കടല ഇപ്പോ കൊടുക്കു പറഞ്ഞ്, അതേപോലെ പാല് പതിനൊന്ന് മണിയാവാനായി ഇപ്പോ ഞാൻ കൊണ്ട് നേരം വൈകിയാ പോയത് വന്ന് വെള്ളം കൊടുക്ക പറഞ്ഞപ്പോ പാല് കൊട് കൊടുക്കാനായിന് ഇപ്പോ ഇനി വെള്ളം കൊടുക്കണ്ട പറഞ്ഞ്
ആഹ്, ആഹ് ആഹ്
അപ്പൊ സാധനയൊക്കെയുണ്ട് അതേ മാരി മുട്ടൊക്കെ. ഒരു, ബിരിയാണി ആക്കി കൊടുക്കോ എന്നാ മുട്ട ബിരിയാണി ആയാല് കുട്ടികള് ചെറുവായി മുട്ടിം കിട്ടും. ആ അങ്ങനെ കൊടുക്കണേ ഇപ്പോ നല്ല സാധനം ഉണ്ടേ ആ ആ ഉച്ച ക്കാണ് മുട്ട ബിരിയാണിക്കെ കൊടുക്കും ഇവര് വന്ന് പറയും ഞങ്ങക്ക് മുട്ട കിട്ടിന്ന് ബിരിയാൺ കിട്ടി ന്നൊക്ക പറിം അപ്പനാ മനസിലായിരി ബിരിയാണി പറഞ്ഞപ്പനെ മനസ്സിലായി മുട്ട ബിരിയാണി ഉണ്ടാക്കിക്കാരോ ആഹ്‌ അന്നാ കു
ഞാനൊക്കെ ആഹ് ഞാനാക്കെ പഠിക്കുന്ന കാലത്ത് ആകെ പയറും കഞ്ഞിയാരുന്നു കിട്ടിയിട്ടിരുന്നത്
ആഹ് അതിന് ഞങ്ങളും എന്നും അങ്ങനൊള്ളെ പയറും കഞ്ഞി ഒരു പയറും കഞ്ഞി ണ്ടാവും പോരനന്ന് പോരുമ്പോ ഒരു ഉപ്പുമാവും തരും
ആതെ
അത് വീട്ടി കൊണ്ടരാച്ചേ ഇപ്പോ വീട്ടിക്ക് കൊന്നും കൊണ്ടരായിക്കൂല ഇപ്പോ അവടെന്നെ നിതിന്നിച്ചാണ്
ഓഹ് എന്താ ഈ അമ്മമാരെടുത്ത് തിന്നന്ന് വിചാരിച്ചിട്ടാണോ
ആഹ് എന്താണ് അറിലാ
പി
ഷേ അയിന്റെ അടിയില് എന്റെ എണച്ചഛനൊക്കെ ഇവടെ പോണന്ന് എൻക്ക് കിട്ടിയത് ഓർമ്മണ്ട് അത് ഓല ചെറുപ്പത്ത് വന്നണ് അപ്പോ ഓലെ ഓനൊക്കെ കൊണ്ടുവരും ചെലെ ദിവസം ശർക്ക കക്കറിക്കെട്ടായിട്ട് ഉമ്മാവ് ഉണ്ടാവും അത് നല്ല രസാ അതൊക്കെ ആഹ്‌ അത് ആഹ്‌ കൂടെ പ്പോ പഞ്ചാരക്കെ ഇട്ട തിന്നല്
ഉം
ഉം അങ്കലവാടി ഇണ്ടാക്കണേ നമ്മള് ഇണ്ടാക്കണ ടേസ്റ്റ് അല്ലല്ലല്ലോ വേറെ ടേസ്റ്റാ
ആഹ് അതെ അവിടുത്ത ഉപ്പ്മാവനൊക്കെ നല്ലൊരു രസാ എനിക്ക് വീട്ടിലിണ്ടാക്കണ ഉപ്പുമാവ് ഇഷ്ടല്ല്യ
നമ്മള് കുക്കറിൽ ഇണ്ടാക്കിട്ടാന്ന് തോന്നോണ്ട് കുക്കറിലാമ്പോ ഒന്നായിട്ടിട്ട് ഒടയും ഓലുക്ക് ഒന്നും ഒടയൊന്നുല്ല, അതേ പോലെ നിൽക്കുന്നത് കാണാം.
ഉം അതെ അതെ നല്ല ടേസ്റ്റിലിണ്ടാക്കും അത്
ആഹ്
ഇങ്ങള് നേരത്തെ കെടക്കുവോ
ഇല്ലില്ല ഞാന് പഠിച്ചൊണ്ടിരിക്കയാ ഞാൻ കോളേജില് പഠിക്കയാ അപ്പം ഞാനവ ഹോസ്റ്റൽ ഞാനും എന്റെ ഒരു കൂട്ടുകാരും കൂടെ ഒരു റൂം എടുത്തിട്ട് അങ്ങനെ നിക്കാ അപ്പ ഞങ്ങള് ഇതുപോലെ കഥയും പറഞ്ഞ് കൊറേ ഫോണും തോണ്ടി കൊറേ സമയവും കെടക്കാൻ ഒരു രണ്ട് ണെങ്കിലാകും രാത്രി ഉറങ്ങാനകുമ്പോഴേക്ക് രാവിലെ കോളേജ് പോണം അതിനെന്തായാലും എണീച്ചല്ലേപറ്റൂ. പിന്നെ ഭക്ഷണണ്ടാക്കണം ഉച്ചത്തേക്കും ഒക്കെള്ളത് ആഹ് എട്ട് എട്ടേ കലാവുമ്പോ എണീക്കും.
ആഹ്
അത് വെച്ചാൽ ഞങ്ങൾ ഓരോ ആഴ്ചയിൽ ഓരോ ആൾക്കാരാ ഫുഡ് ഉണ്ടാക്ക. ഇപ്പോ ഇ ഈ ആഴ്ച ഞാനാണ് ലഞ്ച്ണ്ടാക്കുന്ന് വെച്ചാല് അടുത്ത ആഴ്ച അവളാ ലഞ്ച്ണ്ടാക്ക അപ്പൊ ആരാണ് ലഞ്ച്ണ്ടാക്കേണ്ടത് അവര് നേർത്തെ എണീക്കും അല്ലാത്ത മറ്റേ ആളൊരു ഒമ്പത് ഒമ്പതെകാലൊക്കെയാവും പത്ത് മണിക്ക് കോളേജില് എത്തിയാ മതി.
അത് തരക്കടില്ല അത് ആ അത് തര്ക്കടില്ല നമ്മൾത് കയ്യോളം നമ്മക്ക് സമാധാനണ്ടാവുല അത് കഴിഞ്ഞ ഒരു സമാധാനെയ് ക്കാരല്ലേ ഇന്നിപ്പോ ഞാനല്ലല്ലോ ഇച്ചിന്ന് ആഹ് ഇച്ചിന്ന് കുറച്ചേരം ഉറങ്ങാലോ ന്നൊള്ളൊരുവിചാര ണ്ടാവോ.
അതെ അതെ താത്തക്ക് പിന്നെ അങ്ങൻത്തെരുത് ആലോയിക്കാനൊന്നുണ്ടാവില്ലല്ലോ എല്ലാ ദിവസവും മക്കളെ കാര്യക്കെ നോക്കണ്ടേ..
ആഹ് കുറേ ആയോ പോയിട്ട്
ഞാനിപ്പോം മൂന്ന് വർഷം കഴിഞ്ഞു. നാലര വർഷത്തെ കോഴ്സാ കല്യാണംന്ന് കഴിഞ്ഞിട്ടില്ല്യാ പഠിച്ചോണ്ടിരിക്കല്ലേ. പടുത്തൊക്കെ കഴിഞ്ഞിട്ടേള്ളൂ കല്യാണം.
റ്റവും പഠിക്കണൊലുണ്ട് ഇങ്ങനെ വിടുന്നത്.
ആഹ് അങ്ങനെയൊന്നുല്ല എന്റെ വീട്ടിൽ അങ്ങനെ എന്തായാലും സംഭവിക്കില്ല. ന്റെ വീട്ടില് കല്യാണെ കഴിക്കേണ്ടാ ന്നുള്ളേ അങ്ങനത്തെ അഭിപ്രായക്കാരാ. പഠിച്ച് ആഹ് അല്ല അതെ അതാണ്. പഠിച്ച് ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണം.
അത് നല്ലതാ നമ്മുക്ക് നമ്മളതിനൊക്കെ നമ്മള് തന്നെ ആ ഇത് വരുമാനം ഉണ്ടായല്.
ഉം അതെ. അങ്ങനെയായിട്ടാണ് ത്താതെടെ കല്യാണം എത്രാം വയസ്സിലായിരുന്നു.
എന്റത് പതിനാറാം വയസ്.
പതിനാറോ അത്ര നേരത്തെ കഴിഞ്ഞിട്ടുണ്ടോ.
ആഹ് ഞങ്ങളവ്ടെന്നും തോനെ നിർത്തൂല കുട്ടിഴളെ
ആഹ് ഇപ്പൊ പഠിക്കാനൊന്നും പറ്റിട്ടില്ലല്ലേ
ഏഹ് അതിന്റെ മുന്നേ ഒരു വർഷയപ്പോത്തുംമോനായും ചെയ്തു.
ഓഹ് ഇപ്പ പ്ലസ് വൺ പ്ലസ് ടു പോയിട്ടുണ്ടോ..
ഇല്ലേ ഒന്ന് പോകാൻകഴിഞ്ഞില്ല പിന്നെ.. ഇപ്പൊ ഓൺലൈന് ക്ലാസ്സോക്കെണ്ട് പക്ഷേ ഒന്നും പോയില്ല
ഉം പിന്നെ ഇത് ഇതിന്റെക്കെ ഇടക്ക് എവിടെയ സമയം അയിനൊക്കെ ഉം അങ്ങനെ
കുട്ടികളന്നെ നോക്കണ്ടേ ഓലന്നെ പഠിപ്പിക്കാണ്ട് പിന്നെപ്പ ഞമ്മളെ പഠി.. ചാറ് ഇമ്മമ്മാൻ്റെ കയ്യില്
ഓര പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് അറിവ് നേടുകയാണെങ്കിൽ അത്രേ ഉള്ളൂ അല്ലാണ്ട്പ്പോ നമുക്ക്.. ക്കെയിട്ട് പോയിട്ട്പഠിക്കാള്ള നേരോന്നും കിട്ട
ഉം ശരി നമ്മക്കതിനായിട്ട് വേറെ നമ്മക്ക് പഠിച്ചണ്ടെവേറെ ആണല്ലോ.
അതെ. ഏ.. നെ വീട്ടില് ഏഹ് മക്കളുംഭർത്താവും മാത്രമേള്ളുവോ..
ആഹ് ഞങ്ങള് വേറെ പർത്തു പോയ്. ആഹ് ഉപ്പിമ്മയൊക്കെണ്ട് ഉമ്മല്ല ഉമ്മ ഭർത്താവിന്റെമ്മ മരിച്ചിണു. പിന്നെ വാപ്പണ്ട് വാപ്പ പിന്നെ വേറെ കല്യാണം കഴിച്ചു. അയ്ലണ്ട് മക്കള്ണ്ട്.
ആഹ് ഹാ
ഉം വിടേ തറവാട് ഇപ്പം ഇവരെ ആനിയന് വരുണ്ട് കല്യാണം കഴിക്കാൻ ഇവിടെല്ലനാട്ടില്ല അപ്പോക്കെ വിട് പണി നടത്തുന്നൊണ്ട് ണ്ട് വീടൊക്കെ കൊറച്ചൊന്ന് പൊളിച്ചാട്ട് ഒന്ന് വീതി നിളൊക്കെ കൂട്ടിയട്ടെ
ആഹ് ഹാ ഹാ അതെ അംഗസംഖ്യ കൂടാൻ പോവാണല്ലോ അല്ലേ?
റൂമ് ഒന്ന് ഓരുക്ക് പോരായ്കയാണ് അപ്പൊ ഒന്നൂടി ഒന്നു കൂട്ടി എടുത്ത് ആഹ് അപ്പം അടിപ്പ നി അടിപ്പണി നടക്കാണ്ട് സാധനമൊക്കെ ഇറക്കിണ് വയറിങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞു ഇനി പ്ലഗ് ഇതോക്കെ വെക്കാണ്ട് പണികളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ പ്പൊ ഓൻ വരുുള്ളൂ അല്ലാ ഞാ രണ്ട്മാസ് അതിനൊക്കെ ലീവ് ഉണ്ടാവുള്ളൂ നിക്കാ ആ
ആഹ് അ അഹാ
ആഹ് അവിടെന്ന്ന്നെയാ അവന്റെ നിക്കാഹും കഴിഞ്ഞത്.
ഓഹ് ഹൊ ഹോ എന്താ അറബി പെണ്ണാണോ?
അറബിപെണ്ണോന്നല്ല നമ്മള് നാട്ട നാട്ടിലെയാ ഇത്. ഇവിടെന്ന് ഇവിടുന്നാണ്ട് പോയി അവര് ഉമ്രയ്ക്കോയതാ. ഉമ്ര ചെയ്തു അവിടുന്നന്നെ നിക്കാഹ് കയ്ച്ചു.
ആഹ് ഹാ
അതെ പറഞ്ഞ വെച്ചതായിരുന്നു കല്യാണേ
ഓ ലവ് മാരേജ് ആണോ?
അല്ല
മ്ഹ്
ആഹ് ഉം ഉണ്ട് ഉണ്ട്
ആഹ് ഹാ അ വേറെ അനിയനോ ചേച്ചിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ആഹ് വ ഓ എന്നാൽ ശരി ശരി ഓക്കെ.